ഹലോ ആഹ് കേക്ക കേക്കാം
എന്തൊക്കെണ്ട് സുഖായിരിക്കുന്നോ
ആഹ് സുഖതന്നെ
ആഹ് പിന്നെ കിടന്നോ
ആഹ് കെടക്കാണ് ഉറങ്ങീട്ടില്ല മക്കളാരും ഉറങ്ങാത്തോണ്ടേ
അവിടെരു കുഞ്ഞാവയുണ്ടല്ലോ
ആഹ് നാലു മാസയിറ്റൊള്ളൂ
അഹാ മോനാണോ മോളാണോ മോളാ ആഹ് നല്ല മഴയല്ലേ അപ്പൊ നല്ല തണുത്ത് മൂടി പൊതച്ചടന്നുറങ്ങേണ്ട സമയായില്ലേ
ഒരുര് വയിലേക്ക് ഏതേലും പാല് കുടിക്കാ എഴുന്നേക്കുന്നാണല്ലോ
ആഹ് ഹാ ഹാ ഹാ ഒരാളെ ഉള്ളൂ
അല്ല രണ്ടാള്ണ്ട് മൂത്ത ആളു ഒറങ്ങീട്ടില്ല ഓള് ഒമ്പത് മണിവരെ നി സരോട്ട് വന്ന് കെട്ന്ന് ഉറങ്ങിപ്പോയ്
ആഹ് അപ്പൊ പിന്നെ രാത്രി ലേറ്റ് ആവും
ഉം
ഉം ഉം ഉം ഉ എനിക്കൊരാളേ ഒള്ളൂ അത് വല്യ കുട്ട്യാ
ആഹ്
ആഹ് അത് കാരണം പിന്നങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുളൊക്കെ കുറേ നാളണ്ടായിരുന്നു അത് കഴിഞ്ഞുപ്പൊ
അഹ വെലുതായി കഴിഞ്ഞാ പിന്നെ ഓൽ സ്വയം ഓര് സ്വയം ഒറങ്ങല്ലോ വലുതായി കഴിഞ്ഞ ഉം
കുട്ടിയ ബി എസ് സി ഒക്കെ കഴിഞ്ഞു ആഹാ അപ്പ പിന്നെ പ മോനാണ് മോനാണ്
അങ്ങനാ
ആഹ് ഭക്ഷണം കൊടുക്കുന്ന കാര്യം മാത്രെ ഒള്ളൂ ഭക്ഷണം ഇഷ്ടോള്ള ഭക്ഷ ണ്ടാക്കി കൊടുത്ത ഒരു പ്രശ്നും ഇല്ല പക്ഷെ അതാണല്ലോ വല്ല്യ പ്രശ്നം
ർക്ക് ഏതാ ഇഷ്ടപ്പെടാ എന്നുള്ള അറിയില്ലല്ലോ
ആഹ് എപ്പഴും ഇഷ്ടമുള്ള മാത്രം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതിന് വല്ിയ പ്രശ്നമാണ് എല്ലാം കഴിക്കുന്ന കുട്ടികളാണെങ്കില് നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല
അപ്പൊ പി നമ്മ എന്ന ഇണ്ടാക്കിയാലും കഴിക്കുന്ന് കർതാ
ഇത് ആ ഇന്നത് കഴിക്കില്ല ഇന്നത് കഴിക്കില്ല എന്ന് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ചില ചില സാധനങ്ങൾ മാത്രം നമുക്ക് എപ്പഴും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ
ആഹ് അതെ അതെ
ഭയങ്കര പ്രശ്നമാണ് ആഹാരത്തിന്റെ കാര്യം കുഞ് വിളരാുമ്പോഴേ നമ്മൾ എന്ത് കൊടു എക്കാലും മിക്കവരൊക്കെ ഒക്കെഅങ്ങ് കഴിച്ചോളൂ അല്ലേ
ആഹ് ഒക്കെ ശീലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിക്കൂലേ
ആഹ് പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് ഇവർക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നത് അപ്പഴാണ് ബുദ്ധിമുട്ട് പിന്നെ സ്കൂളിലൊന്നും പോവാറായിട്ടില്ലല്ലോ കുഞ് പിള്ളേരല്ലേ
ഉം അവള് ത്തെ അങ്ങനാ വാടി പോവും
ആഹ് അംഗൻവാടി പോകുന്നുണ്ട്
ഉം മൂന്നര വയസ്സായി മൂത്താള്
ആഹ് ആഹ് പിന്നെ വേറെന്താ വിശേഷം
നല്ല വിശേഷമാണ്
നല്ല വിശേഷാണ് ഇനി രാവിലെ എണീക്ക ഫുഡ് ഉണ്ടാക്ക ഇതൊക്കെ തന്നെല്ലേ പരിപാടി ആഹ് എന്താ രാവിലത്തേക്ക് കാപ്പിക്ക്
ഏഹ് പൂരിയ ഉണ്ടാക്കാറ്
പൂരി
ഉം
ഉം എനിക്കിഷ്ടയില്ല പൂരി
നമ്മള് ഡെയ്ലി ഉണ്ടാക്കുന്ന പൂരിയെല്ലാം ഓരോന്ന് എന്തപ്പോ ഉപ്പുമാവായിരുന്നു പൂരി ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും എല്ലാരും പൂരി കയിക്കൂല ഉം
അ ഓയിലി ഭയങ്കര ഓയിലി ആയിട്ടുള്ള സാധനല്ലേ അതുകൊണ്ടായിരിക്കാം ചെലത് കുഞ്ഞില് മീൻസ് ഒരു പ്രായവരൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ആ സാധനം ഇഷ്ട്ടല്ല
ഇ ഇവിടെ ഹസ്ബൻഡന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം പൂരിയാണ്
ആണോ ഇവിടെയാണെങ്കി ഞങ്ങള് രാത്രി എന്നും എന്താ പറയാ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളാണ്
ആഹ് എന്റെ വീട്ടിലാകുമ്പോ പിന്നെ അങ്ങനത്തെതല്ലേ എന്റെ വീട്ടില് രാവിലെ ദോശ അല്ലെങ്കില് ഏർ പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാവാ പൂരി ചപ്പാത്തി ഒക്കെ കുറവാ
ആഹാ
ഉം
പത്തിരി നിങ്ങ അവിടെയൊക്കെ ഒത്തിരി പത്തിരി എന്ന് പറയുന്ന സാധനം ഒത്തിരി ഉണ്ടാക്കും അല്ലേ മീൻസ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം അല്ലേ
ആഹ് എന്റെ വീട്ട എന്റെ വീട്ടില് കോമൺ ആണ് ഇവിടെ എപ്പോഴെങ്കിലുംക്കെ ഉണ്ടാക്കുന്നത്
ഉം ഞങ്ങള നാട്ടില് ഞങ്ങള നാട്ടില് ഈ പറയുന്ന പത്തിരിന്ന് പറയുന്ന സാധനം ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല ഒരു പ്രായം വരെ അത് കഴിഞ്ഞാണ് പിന്നെ അത് കേൾക്കാൻ തുടങ്ങിയത് ഞങ്ങളവിടെ പത്തിരിക്ക് പകരം ഈ അരിമാവ് കൊണ്ട് ഉണ്ടാക്കി എന്താന്നറിയോ ഓരട്ടി
ആഹ് ഇങ്ങളീ കണ്ണൂര് ആ ഭാഗത്തേക്കാ? ഈ വടകര, വടകര ഭാഗത്തേക്കാണ്?
ആഹ്
ആഹ് അത് എൻ്റെ ഉപ്പാന്റെ നാടവിടെയാണ്. അവിടേക്ക്, പത്തിരിയില്ല, അവിടക്കെ ഈ നെയ്പ്പത്തില്ല്, കുഞ്ഞിപ്പത്തില്ല്,
ഈ പറഞ്ഞ ഈ പറഞ്ഞ സാധനൊന്നും ഞങ്ങളവിടെ ഇല്ലാട്ടോ.
ഏഹ്
ആഹ് കേട്ടിട്ടെയൊള്ളു. പത്തിരി കഴിച്ചിട്ടിണ്ട്, പക്ഷെ അതൊക്കെ ഈ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഞങ്ങളവിടെ കൂടുതലും ഉറട്ടിയാണ്.
പൊറോട്ടി ആഹ്
ആഹ് അത് ആഹ് ഈ പത്തിരിയൊക്കെ കുറച്ച് നാള് മുന്നെയാണ് കഴിച്ച് അതും ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പോയപ്പോഴാണ് ഞങ്ങള നാട്ടിൽ അങ്ങനെ കേട്ടിട്ടില്ല.
എവിടെയാണ് നാട്?
ഞങ്ങള് തെക്ക് തെക്ക് കേരളത്തിന്റെ തെക്ക് ഭാഗം.
ആഹ് അതോണ്ട. ഞങ്ങള ഇവിടെക്കെ ഞാൻ മലപ്പുറാണ്, ഹസ്ബൻഡ് കോഴിക്കോടാണ്.
ആഹാ ആഹ് അവിടെയൊക്കെ പിന്നെ പത്തിരിയുടെ ആൾക്കാരാണല്ലോ.
മലപ്പുറം നല്ലോണം ഉണ്ട് കോഴിക്കോട് പിന്നെ അധികം ഓവറായിട്ടില്ല. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ നാട് കണ്ണൂര് ഏരിയയിലേക്കാണ് വരുന്നത് നാദാപുരന്നൊക്കെ പറയും, അവിടെ ക്ക് ഈ പത്തല് ഐറ്റംസാണ് വരുന്നത്. ഓട്ട്പത്ത്ല് നെയ്പത്തില് കുഞ്ഞിപ്പത്തില് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടക്കെ ഈ പത്തില് ഇല്ല? വരുമ്പളാ കഴിക്കാറ് ഉം
ഞങ്ങളവിടെ എന്താ പറയാ ഈ പത്തിരി ബിരിയാണി, ബിരിയാണി ഉണ്ട് കോമൺ ആയിട്ട് ആഹ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ഞാനൊക്കെ ഞാനൊക്കെ വളർന്ന് വരുന്ന സമയത്ത്, ആഹ് വല്ല എടക്ക് ഉറങ്ങീട്ടില്ലല്ലേ നന്നായിട്ട്?
ആഹ്
എടക്ക് മാസത്തിലൊരിക്കെ കുർച്ച് മാസങ്ങള് കൂടുമ്പോഴൊക്കെ ബിരിയാണി വാങ്ങി തരുക ഈ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഞങ്ങളവിടെ
ഉം
പിന്നെ ഇഷ്ട്ടം കൂടിയിട്ട് തനിയെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ ഉണ്ടാക്കാൻ പഠിച്ചതാണ്.
ആഹ്
ആഹ്
നിങ്ങളവിടെ ഒട്ടു മിക്ക പരിപാടി ക്കും ബിരിയാണി തന്നെയാണ് ഇതാക്ക പരിപാടിയിലേക്കൊക്കെ.
ഇപ്പ ഉണ്ട് ട്ടോ ഇപ്പോ ഏത് എന്താപറയ മാര്യേജ് ഒക്കെ വരുമ്പോ കല്യാണങ്ങൾക്കൊക്കെ തലേദിവസം റിസപ്ഷനു ക്കെ ബിരിയാണിയ ഉണ്ടാക്കുന്നെ. ബിരിയാണിണ്ടാക്കും ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ എന്റെയൊക്കെ ടൈമിലൊന്നുല്ല. ആഹ് ബിരിയാണിയൊന്നും അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി
പ്പം ഉം ഇപ്പല്ലാ സ്ഥൽത്തും അങ്ങനെ
എല്ലാ സ്ഥലത്തും ബിരിയാണി ഇണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്റെയൊക്കെ ടൈമിലില്ല ഇപ്പൊ ആഹ് നോൺവെജ ഏറ്റവും കൂടുതൽ ഞങ്ങള് പറയും മടുത്ത് പോയില്ലേന്ന് ചോയ്ക്കും മനുഷ്യര്.
ആഹ്
എന്ന് വെച്ചാൽ വടക്ക് വടക്ക് സൈഡ് കേരളത്തിന്റെ വടക്ക് സൈഡ് മുഴുവൻ ഏറ്റവും കൂടുതല് നോൺ വെജ് കഴിക്കുന്നത് ആ സൈഡിലേക്കല്ലേ ഞങ്ങളൊക്കെ മുന്നേ പറയുവായിരുന്നു ഇവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതലേ തുടങ്ങൂന്ന്
ഉം ഉം
നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മുതലേ പറ്റത്തില്ല
ആഹ്
നമ്മള് എപ്പോഴും ലഞ്ചിനാണ് കൂടുതല് പ്രിഫറയ്യുന്നത് മീനാണെങ്കിലും ചി ക്കനാണെങ്കിലും കൂടുതല് പ്രിഫറ്യ്യുന്നത് ഉച്ചക്ക് ലഞ്ചിന്റെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് എപ്പഴും പുട്ട്, ദോശ, ഇഡലി, ഇടിയപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് കൂടി പോയ നോൺവെജ് എന്ന് പറയണ മുട്ടക്കറി ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ്
ആഹ് മീൻകറിയൊക്കെ രാവിലെയൊന്നും നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല
ഉം ഞങ്ങള് ഇവിടെ അങ്ങനെ പ്രശ്നൊന്നുല്ല
ആഹ് അല്ല ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും രാവിലെ ആഹ് മീൻകറി കഴിക്കും പല പലപ്പഴും മീൻകറി രാവിലെ കഴിക്കും ആ രാവിലെ നോൺവെജ് ഒക്കെ രാവിലെ മുതലേ കഴിച്ചു തുടങ്ങൂന്ന്
ഉം
ഉം പക്ഷെ അവിടെ കൂടുതലും നമ്മളവിടെ കൂടുതലും പച്ചക്കറി ആ ഉച്ചക്ക് എന്തായാലും മീന് മസ് ആണ് ആ മീനില്ലാത്ത പരിപാടിയില്ല ഉച്ചയ്ക്ക് റെഗുലർ ആയിട്ട് വേണം പക്ഷെ രാവിലെ പറ്റില്ലാന്നേ ഒള്ളൂ ഇനിപ്പൊ ഇപ്പൊ ഞാൻ താമസിക്കുന്നിടത്ത് മീൻ കിട്ടത്തില്ല വല്ല് പോയ്ക്കേ മീൻ കിട്ടുള്ളൂ
ഉം
ആഹ് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ മീൻ കിട്ടൊള്ളൂ
ഉം ഇല്ലാത്തെ
അപ്പൊ അതാട്ട് മീനിനോട് ഒരു വ വല്ലാത്ത ഇഷ്ടാണ് കിട്ടാത്തോണ്ടേ
കിട്ടാത്തോൽക്ക് നല്ല ഇതാ ഇഷ്ടാ എപ്പഴെങ്കിലൊക്കെ കിട്ടുമ്പോ ഭയങ്കര കാര്യായിരിക്കും
അതെ അതെ അതുവല്ല നാട്ടില് നമ്മളെ അവിടെ കി ട്ടുന്ന പോലെ ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ല
താ
കാരണം ദൂരേന്നല്ലേ വരുന്നത് അത്രയും ദെവസങ്ങള് കഴിഞ്ഞിട്ടല്ലേ കിട്ടുന്നത് അഴിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് അവടെ നമ്മള് നാട്ടില് ക ഫ്രഷ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക അത് പറ്റത്തില്ല ങാ കഴിക്കുമ്പോ തന്നെ അറിയാം പറ്റും ആ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസാണ് ചെല സമയത്ത് ക്ക് ന നല്ല ഭക്ഷണം കിട്ടും മീൻസ് നല്ല മീന് കിട്ടും നല്ല അത്യാവശ്യം നല്ല മീൻ കിട്ടും അത് നമുക്ക് കഴിക്കുമ്പ അറിയാം പറ്റും ആ ഹാ ഇല്ലാന്നുണ്ടെങ്കി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചെല നേര്ത്ത് പിന്നെ പച്ചക്കറിയാണ് ശരണം പിന്നെ അത് കഴിഞ്ഞാ ചി ചിക്കൻ നമ്മള് റെഗുലർ ആയിട്ട് കഴിക്കാൻ പറ്റില്ല നമ്മള് മടുത്ത് പോവില്ലേ മീൻ കഴിക്കുന്ന പോലെ കഴിക്കാം പറ്റില്ലല്ലോ
ചിക്കനൊക്കെ പെട്ടെന്ന് മ മടുക്കൂ
ആ പക്ഷെ മീൻ അങ്ങനെ നമ്മള് ഒരിക്കലും മട് മട്ക്കില്ലല്ലോ എന്ന് വച്ചാ വെ വെറൈറ്റി അല്ലേ മീന് ഓരോ ദിവസം നമുക്ക് വെറൈറ്റി കിട്ടുവല്ലോ
ഓരോ ടേസ്റ്റാ ഇണ്ടാവാ
അതെ അപ്പ പിന്നെ മടക്കില്ലലോ പിന്നെ ചോറ്ന്റെ കൂടെ ആണെങ്കിലും എന്താ പറയാ നിങ്ങളൊക്കെ എന്താ പറയാ ഉപ്പേരി അല്ലോ തോരൻ ഒഴിച്ചു കറി ഒക്ക കുടി ആവുമ്പഴേ ത്തേക്കും നമുക്ക് ആ കഴിക്കാം മട്ക്കില്ല
ആ അതെ
ചിക്കനൊക്കെ ഒരു ഒരു നേരവല്ലേ നമുക്ക് പറ്റുള്ളൂ ഒരു നേരമല്ലേ മീൻസ് ഒരു ദവസം
ആഹ്
അപ്പ രാവിലെ എന്താ പരിവാടി
രാവിലെ ഇനി എന്താ ഡെയിലി റൊട്ടീൻ തന്നെ പ്പൊ ഓള സ് സ്കൂള് വിട്ട് പണിയൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാല് ഏകദേശം ഫ്രീയാവും പിന്നെ ലഞ്ച് കഴിഞ്ഞാ പിന്നെ കൊർച്ചേര്ത്തേ ഫ്രീ ഉണ്ടാവോ കൊ കൊണ്ടര്ന വരെ ഒരു മൂന്നരക്കാണ് അവളെ കൊണ്ടരാൻ പോവാ മൂന്ന് മണി മൂന്നരൊക്ക ആവുമ്പം ഉം
ഇപ്പം നല്ല മയിം കൂടിയല്ലേ കുഞ്ഞുങ്ങള്
ഉം ഇവടെ അട്ത്ത ആയൊണ്ട് കൊ പ്പല്ല രണ്ട് വീട് അപ്പൊറാണ് അങ്ങനവാടി വരുന്ന ആ
അപ്പൊ കൊഴപ്പ ഇല്ല ഒറങ്ങിയിട്ടില്ല രണ്ട് പേരും
ഉം ഉം
ലേറ്റായിട്ടാണ്
ഇന്ന് ലൈറ്റായതാ അല്ല ഇന്ന് ലൈറ്റായതാ അല്ലെങ്കി പിന്നെ ആ ഈ ടൈമാവുമ്പോത്ത്ന്ന് ഒർങ്ങും ഇന്ന് മൂ മൂത്ത ആള് നൈസറി വി ട്ട് വന്നന്നന്ന് ഒന്നും കൂടെ കേടന്ന്
ആ അപ്പോ ഒർങ്ങിപ്പോയന്ന് പറഞ്ഞത് അപ്പ ശരി ട്ടോ
ആ ശരി ഓക്കെ